എ
പറയ്.
എന്താ വിശേഷം?
നല്ല വിശേഷം.
മതി. ന്ന ഇന്ന് ഒരുപാട് നല്ലതാണ്.
ആഹ്. പിന്നെ വെയ്ങ്കര നല്ല വെയിൽസാണ്. ഞായറാഴ്ചയോണ്ട്.
ഞായറാഴ്ച ആയതുകൊണ്ട്
മ് മ്
എന്നിട്ട് എന്താണ് സൺഡേ പ്ലാൻസ് എന്തെങ്കിലും ആയൊ?
സൺഡേ പ്ലാനൊന്നു ആയില്ല. ഇങ്ങനൊക്കെ ഇരിക്കുന്നു. ഒറക്കം. എണീറ്റില്ല
എണീറ്റില്ല.
ഉ. അവടെ എണീറ്റൊ?
ഞാ എണീറ്റു. കാരണം വീട്ടില് വേറെ ആരുല്ല. ഫുഡ് വെക്കണം.
ഓ
അല്ലെങ്കിൽ. അവര് വരുമ്പോ അവരെല്ലാം പട്ടിണിയാവും.
ഓ. ഫുഡ് എന്തന്ന് സ്പെഷ്യല ണ്ടാക്കുന്നെ?
ഏയ്. ഒരു സ്പെഷ്യലും ഇല്ല. കൊർച്ച് വെള്ളം വെക്ക. ഇത് കൊറച്ചരിഇടാ
എന്നാലും കൊറച്ച് സ്പെഷ്യലാ യിട്ടൊക്കെ ണ്ടാക്കിക്കൂടെ?
എന്തിന്? നമ്മള് തന്നെ റിസ്ക് എടുക്കണ്ടേ. അതൊന്നും വേണ്ട. അങ്ങനെ റിസ്ക് എടുത്തിട്ട് ഒരു സ്പെഷ്യൽനും ഒരു താല്പര്യൊല്ല.
ഓ. ചോറിന്റെ കൂടെന്ന് ന്തായിരിക്കും കറി?
ആ ഹ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അന്നേരം അറിയില്ല ഇ ന്ന്ചോറ് മാത്രമേ എന്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടിട്ടുള്ളൂ
അതിന്റെ അപ്പുറത്തേക്കുള്ളതൊന്നും എന്റെ ഉത്തരവാദിത്തത്തിലില്ല
ഉം അരി കഴുകി ഇട്ടോ
ആ അരി കഴുകിയിട്ടു
ഓക്കെ
അപ്പൊ അതിന് കാത്തിക്ക ഇപ്പ അത് വേവ് വന്നിട്ട് വേണം അത് ഓഫ്
എന്തുവാടി ഓ ഏന്തവിറകടുപ്പിലാണോ. അതോ ഗ്യാസിലാണോ ഓ ഒക്കെ ഓക്കെ
അങ്ങനെ വെറകായിരുന്നു ആദ്യം പിന്നെ ഗ്യാസായി പിന്നെ ഇതിലേക്ക് എത്തിയതാ
ഉം
അങ്ങനെ എന്നിട്ട് വേറെ എന്ത് പറയുന്നു അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെ വരിക
ഇവിടെ ഗ്യാസടപ്പില
ഗ്യാസ് അടുപ്പഅല്ല അതല്ല എങ്ങനെ വരും മെസ്സ് മെസ്സാണല്ലേ മെസ്സല്ലേ വരുന്ന
ആഹ്
ആഹ് അതെ ചോദിച്ചത് ഞാന് എങ്ങനെ വരുന്നല്ലോ പെട്ടെന്ന് ഞാൻ മറന്നു പോയി പിന്നെ എനിക്ക് ഓർമ്മ വന്നത്
ആ
ഓക്കെ ഓക്കെ
ഉം
അങ്ങനെയൊക്കാണ് അപ്പൊ കാര്യങ്ങള്
അതെതെ അങ്ങനെയൊക്കാണ് ഇപ്പം കാര്യങ്ങള് സുഖം സ്വസ്ഥത എല്ലാം സമാധാനം എല്ലാം ഉണ്ട്
ഇങ്ങനെ ഒരു അവസരം കിട്ടിട്ട് വേറെ ഫ്രണ്ട്സിനൊന്നും ഷെയറ് ചെയ് തിലെ
ആ ഷെയറ് ചെയ്തിട്ടുണ്ടല്ലോ
ആ ഓക്കെ വെരി ഗുഡ് അല്ലെ നമുക്കൊ രവസരം കിട്ടുമ്പോ നമ്മള് മറ്റ് ള്ളവരും ഷെയർ ചെ യ്യണമെന്നാണ്
ആവേണം വേണം വേണം എല്ലാരും നമ്മുടെ അവസ് ലൂടെല്ലേ കടന്നു പോന്നേ അപ്പം തൊക്കെ കിട്ടിയാ അത്ര നല്ലേ
അതെ നന്മ മനസ്സ്
ഉം പിന്നെ എന്തൊക്കെണ്ട്
വേറെ എന്താട സുഖമാണ് കാര്യങ്ങള് അങ്ങനെ പോകുന്നു ഉഷാറായിരിക്കുന്നു
ഒറക്കത്തിന്ന് എണിക്കാൻ പോലും വയ്യ കിടക്കുന്നു ഒറ ക്കം വരുന്നു കൊറച്ചുടെ കഴിഞ്ഞാൽ കെടന്നുറങ്ങണം അതാണിപ്പ എന്റെ പ്ലാൻ യാ ഓഫ്കോഴ്സ് തോനെ കൂടുതലാണ്
ഉം നീ ശരിക്കും ഇൻട്രോവെർട്ട് ആണോ അതോ എക്സ്ട്രോ വെർട്ടാണോ
എ എന്റെ സംസാരം കേട്ടിട്ട് എന്താ തോന്നുന്നു
ഇനിക്ക് തോന്നുന്നത് നീ എക്സ്ട്രോവെർട്ട് ആണന്നാണ്
യസ് ഓഫ്കോസ് സത്യം
ഓക്കെ
കൂടുതല
കൂടുതലും എക്സ്ട്രോ വെട്ടാണ്
ആ ചേട്ടനോ
ഞാൻ ഇട്രെവേർട്ടാണ്
ഓഹോ
എന്തേ തോന്നിയില്ലേ
ഇല്ല അങ്ങനെ തോന്നിയില്ല ഞാൻ വിചാരിച്ച് രണ്ടും മെയിന്റെയിൻ ചെ യ്യുന്ന
രണ്ടും രണ്ടും മെയിന്റയിൻ ചെയ്യാൻ പറ്റില്ല എപ്പോഴും ഒന്നേ മെയിന്റയിൻ ചെയ്യാൻ പാടുള്ള്
ഉം ആരെന്നോട് മിണ്ടില്ലേലും ഞാൻ അങ്ങോട്ട് ചാടിക്കേറി മിണ്ടും
ഉം ഞാന് ആ ഞാനിപ്പോ ഇങ്ങനെ ആയതാണ് ഇങ്ങനെന്നും അല്ലായിരുന്നു ഒരാളെ കണ്ട് കഴിഞ്ഞാലെന്താ വിശേഷം സുഖം എപ്പോഴ വന്നു പ്പോഴാ പോകുന്നു ഇത്ര മാത്രം അതിൽ കൂടുതലൊന്നും ചോദിക്കാനില്ല ഒരു മനുഷ്യനോട്
ആഹ് ആഹ്
പിന്നെ സമൂഹത്തിൽ നടന്ന എന്തെങ്കിലും വിഷയം കിട്ടിയാൽ പിടിക്കാന്നല്ലാണ്ട് വേറൊന്നും ചോദിക്കാനില്ല അത്രയും ഇംപ്രവേർട്ട് ചെയ്യുന്നു പിന്നെ ഞാനി വർക്കുകളിലൊക്കെ എറങ്ങി ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ
ഉം
ഇപ്പൊ എന്നെ കെട്ടിയിടേണ്ടി വരും മിണ്ടാതിരിക്കണെങ്കില് എന്റെ കൂടെ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാല് നിക്കുന്ന ആള് വല്ല ബസ്സിനും കാത്ത് നിക്കാണെങ്കിൽ ആള ബസ്സ് നഷ്ടപ്പെടും നൂറ്ശതമാനം
ഉ
എന്ന അവര് നമ്മളോട് ഓപ്പൺ ആയിട്ട് പറയണൊക്കെണ്ട് ആ എനിക്ക് പോണംട്ടോ ഞാൻ മറന്നു പോവും
ഉം
അങ്ങനെ
ഉം അത് നല്ലെയാ എനിക്കും ഭയങ്കര ഇഷ്ട സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ
ഉം
വൈഫ് വിളിച്ചോ
എങ്ങനെ
വൈഫ് വിളിച്ചോന്ന്
വിളിച്ചോന്നോ ഇല്ല വിളിച്ചിട്ടില്ല
വിളിച്ചട്ടില്ലേ
എണീക്കുന്നുണ്ടാവുള്ളൂ
ഓഹ്
എണീറ്റ്തന്നെ ഉണ്ടാവില്ല
ഉം
ഉം പതുക്കെ ഞാൻ എണീറ്റ് ഒന്ന് നിന്ന് ഒന്നാടി വരുമ്പോഴേക്കും ഇന്നത്തെ ടൈം
ഓഹ്
ഓക്കെ പക്ഷ അവളും ഇതേപോല തന്നെ എസ്ട്രോവർട്ടാണ് എക്സ്ട്രീ ലവൽ എക്സ്ട്രോ വർട്ടാണ്
ഉം
ഉം ആരോട അങ്ങനെ ചാടി ക്കേറി ക്ലിക് ചാടിക്കേറി സംസാരിക്കും ആഹ് പിന്നെ നിന്ന പോ ൽ തന്നെ കരാട്ടയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പിന്നെ ജിം ജിമ്മിനൊക്കെ പോകുന്നുണ്ട് നല്ല വെയിറ്റ് എടുക്കും
ഉം
ആഹ് നൂറ്റിപത്ത് കിലോനൊക്കെ ലഗ്സൽ എടുക്കും ഞാനൊന്നും നൂറ്റിപത് ത്ത് പോയിട്ട് ഒന്നുംഎടുക്കൂല ലക്സ്
തടയാനുള്ള ഉം
ഉം
ആഹ ആയിക്ക പറനു പക്ഷെ പുള്ളി പുള്ളിന്റെ ഒരു ഡിമാൻഡ്ന്ന് വെച്ചാൽ പുള്ളിനെ നമ്മൾ എടുക്കണം നടപടി ആാവുവോ പുള്ളിക്ക്ന്നെ എടുക്കാ ഈസി ആയിട്ടില്ല കാരണം വെറും സെവൻറിി ടു ഉള്ളു
ഉം
പക്ഷെ പുള്ളിനെ എനിക് എടുത്തിട്ട് തോന്നണ്ടേ സംഭവം പുള്ളി സെവന് പിൊന്നല്ല പക്ഷെ നമ്മള അത്രയും വയിറ്റ് എടുാത്തോണ്ടേ
ആ ശരിയാ ഭയങ്കര പാടായിരിക്കും
ആഹ് നമ്മള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പൊ മറ്റേ കണ്ടീഷന പറഞ്ഞക്കണത് എന്നെ എടുക്കാതെ കല്യാണം ണ്ടാവുലാന്ന് ഇനിയിപ്പോ അതിനന് വേണ്ടി നമ്മള് പ്രത്യേക ട്രെയിനിങ്ങിന് പോേണ്ട്യരും
ശരിയാ ശരിയാ
എന്തൊക്കെ ആഗ്രഹങ്ങളാ വല്ല ചെറുത വല്ലത ആഗ്രഹിച്ചുൂടെ
ഉം
അങ്ങനെയൊക്കെ
എന്നെ ഇപ്പ വിളിച്ചാരുന്നു എന്റെറെ ബുധി
വിളിച്ചായിരുന്നോ ഉം എന്തറിണു
വിളിച്ചിട്ട് പറഞ് ഇന്ന് സൺ‌ഡേ ഔട്ടിക്കണ്ടന്ന്ോ അവെ അറിയാം ൻ പറഞ്ഞ വിളിലോട്ട് പോകന്നില്ലേ ഞാ പറഞ്ഞ ഇല്ലാടാ ഉറക്കവാ പറഞ്ഞ വ കൊണ്ടടി നീ എന്നാ ഔട്ടിങ്ങിന് പോന്നെങ്കി പറഞ്ഞ ഫണ്ട് ഇ തരാന്ന് പറഞ്ഞു
ഉം
ഞാൻ പറഞ്ഞ ഉറങ്ങിട്ടേന്ന് പറഞ്ഞാ പറന്നെ ഉറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോ ഞാ അങ്ങോട്ട് വിളിക്കാം ഉറങ്ങാൻ പറഞ്ഞട
അതെയോ അതി ഉറങ്ങിന്നെ വേറെ പണിയോന്നില്ല ഉറങ്ങെങ്കി തീർക്ക്
സത്യം എന്റെ കർത്താവ് എനിക്ക് ഉറക്കൻ വന്ന നിക്കവാ
അല്ല ക്ലാസ് ടൈം ഒക്കെ എങ്ങനെയ വരുന്നത്
ഉറക്കം വന്ന് ഉറക്കം വന്ന് നിക്കുവ പിന്നെ എന്തൊക്കെയാണ് വിശേഷം
എന്താ വിശേഷങ്ങളൊക്കെ അങ്ങനെ അല്ല നിങ്ങള് ക്ലാസ്സിന്റെ ടൈം എങ്ങന വരുന്നത്
ക്ലാസ്സ് രാവിലെ ഒരു ഞങ്ങ ഇവിടുന്ന് രാവിലെ എട്ട് മണിക്ക് പോവും അവിടെ തിളമ്പഴത്തേെ എന്തായാലും ബൂസ് ട്രിപ്പും വരണല്ലോ
ആ
രണ്ട് ട്രിപ്പായിട്ടാ അപ്പം എട്ട് അങ്ങനെ എട്ട് എ ഒമ്പത് മണിക്ക് കാത്ത് ക്ലാസ് തുടങ്ങി കറക്റ്റ് നാല മണിക്ക് ക്ലാസ് ആും
അങ്ങനെ അല്ല വണ്ടി വരുമവോറെ കോളേജ വണ്ടി വരു
ആ് ഇവിടുന്ന് കുറച്ച് ഓസ്ട്രേലിയൽന്ന് കുറച്ച് ലോങ്ങ
അതെല്ലെ ആ ഹോസ്റ്റല ആയതൊണ്ട് കോളേജ് ഹോസ്റ്റലും രണ്ടും തന്റെ തിക്കായിരിക്കും
ആ അതാണ് പക്ഷെ അങ്ങനെ ഫുള്ള് പഠിപ്പിരില്ല ഒമ്പത് മണി ടു പത്ത് മണി പത്ത് മണി ടു പതിനൊന്ന് മണി പിന്നെ ഒരു ബ്രേക്ക് അത് കഴിഞ്ഞ ട്ട് പന്ത്രണ്ട് മണിരെ ക്ലാസ് ഉണ്ട്
ഉം
പിന്നെ ഒരു മണി റ്റൂ ര ആ പന്ത്രണ്ടര റ്റൂ രണ്ട മണി വരെ ഞങ്ങക്ക് ഫുള്ള് ഫുഡ് കഴിക്കാനുള്ള ടൈമും ബ്രേക്കും പിന്നെ രണ്ട് രണ്ട് മണി റ്റു ക്ലാസും ക് നാലുമണിയകുമ്പോ ക്ലാസ് അങ്ങനെപ്പ ഇ്പ
കോളേജിനകത്തന്നെ മറ്റേ ഇതൊക്കെ ഉണ്ടോ ന്നർ കഴ ഓപ്ഷനും കാര്യങ്ങളും അതായത് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട് ഞങ്ങളൊരു ജസ്റ്റ് ഒരു സിറ്റി അങ്ങനത്തെ ഒരു സൈഡില്ല ഞങ്ങളടെ കോളേജ് നിൽക്കുന്ന ഒരു സിറ്റിയിലും ഞങ്ങള് നിക്കുന്ന ജസ്റ്റ് ഒരു സിറ്റിയന്ന് പറയൂല എന്നാലും ജസ്റ്റ് ഒരു സിറ്റി പോലെ തന്നെ അവിടെ
ആഹ് കോളേജ് കോളേജ് നിൽക്കുന്ന സ്ഥലം ഞാ കോളേജ് നിക്കുന്ന സ്ഥലം മറ്റേ അതല്ലേ എന്ത അതിൻ്റെ പേര് പറഞ്ഞത് ആ ആ ഇലക്ട്രോണിക് സിറ്റി ഓക്കെ ആ അവന ഞാൻ കണ്ടായിരുന്ന് ഞാൻ ചെക്ക് ചെയ്തായിരുന്നു അതാ ഞാൻ പറഞ്ഞത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടൗൺ ആണ്
ഉം ഉം
ചെക്ക് ചെയ്ത്
ആഹ് ചെക്ക് ചെയ്താരുന്നല്ലേ ആ പിന്നെ
നൈറ്റ് നൈറ്റ് എൻജോയ് ചെയ്യാൻ നോക്കാം ബാംഗ്ലൂരിൽ ചെന്ന് നൈറ്റ് എൻജോയ് ചെയ്ല്ലെങ്കിൽ വേസ്റ്റ് ആണ്
ആ ഇവിടെ ഉം നമുക്ക്
അടിപൊളിയാണ് നൈറ്റൊക്കെ അടിപൊളിയാണ് ഇറങ്ങി അങ്ങനെ നടന്നാൽ മതി പക്ഷെ തിരിച്ച് നടക്കണം എന്നുള്ളൊരു സങ്കടം ഉണ്ടാവല്ലോ
ആഹ്
വേറെ കുഴപ്പൊന്നുല്ല
അതെ അതെ അതെ അതെ എന്ന ശരി ശത്തി ആറിയ